ഹലോ ആ ക്കില്ലേ
ആ കേൾക്കുന്നുണ്ട്
ആ
കേൾക്കണില്ലേ ആ സ്‌റ്റക്കാണണ്ട എ ഏ കുഴപ്പല്ല ആ ആ റെഞ്ച്ന് ഇദ്ണ്ടാടെ
നല്ല മഴണ്ട്
ആ ആഹ് ആ മഴ രാവിലെ മുടലേല്ലേ
ആ ഭയങ്കര മഴാണ് അവിടെയോ
തന്നെ നല്ല മയണ് രാവില മഴയാണ് മഴ അപ്പ ഇതാപ്പ പൊറത്തിറങ്ങാനൊന്നും തോന്നില്ല ഒര് ആകെ വെള്ളം എന്തായി ഫുഡ് ഐച്ചോ ഹലോ ഹലോ കേൾക്കാമോ കേൾക്കാമോ കേൾക്കുന്നില്ലേ
ആ കേൾക്കണ്ട എട്ക്ക് റെഞ്ച്ങ്ങനെ സ്ലോ ആയിട്ടാണ്
പോവണ്ട്ല്ലേ ആഹ് ആഹ് ആഹ് ആ ഈ മഴ കാരണം മഴ ഉണ്ടായാല് അങ്ങനെ ഇടക്ക് ഉണ്ടുമല്ലോ ആ
അതെ ഇനിയിപ്പം ഇനിയിപ്പം ഫുള്ള് മയ ന്നെ ആയിരിക്കും സ്കൂള് തൊ തോറ
ആഹ് ആഹ് ആഹ് മയും ഉ അതന്നെ
പിന്നെ അവിടെ എങ്ങനെയാ മ ആഹ ഫുഡ്യച്ചു ഫുഡ് കഴിച്ചോണ്ടിരിക്കായിരുന്നു അപ്പ വിളിച്ചേ നിങ്ങെ കഴിച്ചോ ആഹ ബീഫ് തന്നെ
ആഹ ആഹ ആഹ
അവിടെ
അതന്നെ ഇപ്പൊ കൊറച്ച് ദസ അധണ്ടല്ലോ ആഹന്നെ ഇല്ല കഴിഞ്ഞല്ല കഴിഞ്ഞല്ല
ആഹ ഒരു മടുപ്പ ഉപ്പാണ് പക്ഷെ സത്യം പറഞ്ഞാല് ബീഫ ഇങ്ങനെ
ആഹ കൊറ ദസ ലാാവല്ലാണേ ആ
ആഹ ഭയ
എ മോൻ പറയും ആ്ച്ച യൂട്യൂബ്ൊക്കെ ആണ്ട് എന്താ വെറുതായിട്ട എങ്ങനെ
ഉണ്ടോ എന്തെങ്കിലും മ്യൂസിക് ഒരു മിനിറ്റ്
ആഹ്
ആ നോക്കക്ക കച കിട്ടണ അല്ല ഹലോ
ആഹ് കേക്കുന്നില്ലേ
ഹലോ ഇപ്പൊ കേക്കില്ലേ
ആ രണ്ട്പടെ കേക്കത് അതെ
ആഹ അ ശരി പിന്നെ എന്താ പറയാ ഇങ്ങനെന്താ ഫുഡൊക്കെ എല്ലാ ഫുഡും ഉണ്ടാക്കുവോ
ആഹ കൊറെൊക്കെ കൊറെ ഉണ്ടാക്കൂ
ആഹ ആ ആ ശരി ബിരിയാണിയോ മന്തിോ അങ്ങനത്തൊക്കെ ഉണ്ടാക്കോ
അതൊക്കെ ഇണ്ടാക്കും
അ ശരി എനക്ക് അന അങ്ങനെ വലിയ കുക്കിംഗങ്ങനെ ഇല്ല ഇൻട്രസ്റ്റ് ഒന്നുമല്ല നമുക്ക് ചല സമയത്ത് ഒരു അയി നൊരു ഇൻട്രസ്റ്റ് വരണല്ലോ
ആഹ അഹ് ശരിയാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കി ബീഫുണ്ട്
ഓ ശരി ബീഫ് ബീഫുണ്ടാബോ ബിരിണിണ്ടണം നിക്കപ്പോ പ ഞാൻ ബിരിയാണി വെച്ച എത്ര ഫ്ലോപ്പ ആയിരിക്കും
ഏ ഞാൻണ്ടാ ഒക്കല് കൊഴപ്പന്ന ഇണ്ടാല്ല. ഇത്
എനിക്ക എന്താ അറിയില്ല എനിക്ക എന്താ അറിയില്ല എന്റെ ബിരിയാണി എനിക്ക് എനിക്ക് ഇല്ല.
ഏ മന്തി ഇണ്ടായിക്കാലന്താ അറിയില്ല. ഞാ നമ്മളാ ഇണ്ടാക്കണ ആ ഒരു ഇത് കിട്ടൂല. എന്തായാലും പൊറത്ത്ന്ന് വാങ്ങണ ടേസ്റ്റ് ഒന്നും ഇണ്ടാവല. ആഹ്. ആഹ. ഷ ഇന്റെ ഒര് അത് എനക്ക് കിട്ടുന്നില്ല അറിയര് ആ ഒരു എന്താ ശരിയാവൂല എത്ര ഇണ്ടാ
ആഹ് അത് ശരി കുക്കറിൽ എങ്ങനെയ ഇണ്ടാക്കല് പിന്നെ ബിരിയാണി പൊട്ടലോ അതോ കുക്കറിലോ?
ആഹ് ബിരിയാണി പോട്ടില് തന്നെ. ബിരിയാണി പോട്ട്
ആ ശരി ആ കുക്കറിലാണ് എനിക്ക് ഒന്നും അവിടെ കൊറച്ച് ഇങ്ങനെ കൊറച്ചാളൊള്ളങ്കിട്ടോ കുക്കറില് വെച്ചാൽ ഒന്നും അവിടെ നല്ല
ശരിയാവല്ലേ ആഹ് ആഹ് ആഹ്. ഇ അങ്ങനെ വെച്ചോക്കണം കുക്കറൊക്കെ എവിടെ വലുതൊക്കെ ഉണ്ട്. വലിയ
ആഹ ശരി ആഹ ശരി അല്ലെ ഞാന് കൊറച്ചുണ്ടാക്കി ഞമക്ക് ഇങ്ങനെ ഒരു എക്കാണെങ്കി തോന്ന ആൾക്കാർക്ക ഇണ്ട കൊറെേ ആൾക്കാർക്ക് ഇണ്ടാക്കാന് എനിക്കറിയില്ല. ഇന്ന ഇവിടെ ഫാമിലി വളരെ കൊറവാണ്. ആ അപ്പൊ അങ്ങനെ ഉണ്ടാക്കാ മാത്ര അറിയുള്ളൂ.
ആഹ് ആഹ്.
പിന്നെ ഇപ്പൊ പൊറ പൊറത്തുന്നല്ലേ നമ്മള് ഫുഡ്‌ ഒക്കെ വാങ്ങല്.
ആഹ് കൊറെ ആളൊക്കെ ഇണ്ടാവ്പോ പിന്നെ പമ്പള അങ്ങനെ തന്നെയല്ലേ? നമ്മളെ വീട്ടിലെല്ലാ ഇ വേറാരും വിരുന്നുകാരൊക്കെ വരുമ്പളല്ലേ മ്മള് വേ പുറത്തക്ക് പോവല്ലേ പലഹാരോം പൊർത്തുന്നു ഫുഡ്‌കൊണ്ടുവരിക
നമുക്ക്ന്നെ മടിയാ എനിക്ക് രാവിലെ എന്തെങ്കലും ഉച്ചക്ക് എന്ത എ ഫുഡ് നമുക്ക് രാത്രിയക്ക് ഇല്ലാ ഞാലോകെ
ആഹ ആ അത്ഇൻ ക്കൊക്കെണ്ട് മടി വൈകുന്നേരയാ പിന്നെ ആ ഉച്ചകത്തെ ഇല്ലെങ്കിൽ പിന്നെ ആ ഉള്ളതായിട്ട് ഒപ്പിച്ചടെ പോവും
ആ ഞാനും അത് തന്നെ ഞാനും അത് തന്നെ എന്ത് എക്സ്ട്രാ വെക്കൊന്നുമില്ല പാരം പഴോ ആ ആവില്ലോ
ആഹ അതന്നെ അതന്നെ അല്ലെങ്കി റവാ ഉണ്ടന്നണ്ട് ഉപ്പുമാവ ഉണ്ട് ക്ക
ആഹ പക്ഷെ ഇവിടെ ഇനെ മക്കൾക്ക് അങ്ങനെ ഏതും പറ്റൂല രണ്ടാക്കും ഒന്നും പറ്റൂല ഒരു ഫുഡും പറ്റൂല
ആഹ ഇവിടെ പിന്നെ ആ പ്രശ്നൊന്നും ഇല്ല ഇല്ല അതുവരെ ഇല്ല പോലെയൊക്കെ കൈ ഒരാണ്ടാളും കഴിക്കും എന്തിട്ടിയാലും
അ് ശരി അല്ല കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമാണ് അങ്ങനെ അങ്ങനത്തെ മക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും ഇഷ്ടമാണ് നക്ക് നോക്ക
പക്ഷെ ഇങ്ങനെ എന്നാലും കൂടുതലൊന്നും ഇഷ്ടമല്ലാത്ത എന്നാലും ക എന്നാലും എന്താണ് കൈക്കും കൊറേ ഉച്ചക്കങ്ങര കൂടുതലൊന്നും ഇല്ലെങ്കിലും ആ കൊറച്ചൊക്കെ ആയിട്ട് തന്നെ ഇനും കഴിചോക്കും
ആ ഇവിടെ മോനെ ഫസ്റ്റ് ഫസ്റ്റ്സ് സ്റ്റാൻഡേർഡിൽ ചേർക്ക് ഇങ്ങനെ അതിന് പ്രവേശനോത്സവത്തി അന്ന് എന്താ ഫുഡ് സ്കൂളിൽ ചേർത്തിയപ്പോ അവൾ ഫുഡ് വന്ന്കണ് പറഞ് മാ മിസ്സ് വിളിച്ചപ്പൾ അപ്പൊ വേഗം പ്ലേറ്റ് ഒക്കെ എടുത്ത് പോയി കേട്ടോ അവിടു ചെന്ന അപ്പം ഇത് ഈ മെമ്പറും സാമ്പാറും കറിയും കണ്ടപ്പോ അതേപോലെ കൊണ്ടേ പ്ലേറ്റ് മറ്റ് വ വെച്ചു
പറ്റാത്തത് കണ്ടപ്പല്ലേ ഓ ഫുഡ് ന് ഫുഡ്ന് ഒക്കെ പറഞ്ഞ് കേട്ടപ്പോൾ
ആ ആ ഫസ്റ്റ് ഡേ ആവുമ്പോ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാവലുണ്ട് കൊളുപ്പം അപ്പൊ ഇവനത് ഈ മെമ്പർ വറും സാമ്പാർ
ആ അക്കണ്ടാ ആ ആ ആ ആഹ ആഹ്
അങ്ങനെ പിന്നെ അതാൻ പറഞ്ഞോ നമുക്ക് മക്കൾക്ക് ആ മ അല്ല ഞാൻ ഫുഡ് കൊടുത്തയക്കലാണ് ട്ടോ
ഏ ഏ ആ ഇവിടെ അങ്ങനെ തന്നെ ഇവൽക്ക് പിന്നെ ഇവലെ സ്കൂളിൽ ഫുഡ് ഇല്ല ആ
ആഹ അഹ ശരി ഇവിടെ ആ പിന്നെ എന്തായാലും രാവിലെ ഫുഡ് ആവുമ്പോ പിന്നെ നമ്മള് പെട്ടെന്ന് രാവിലെ
ആ ആ അങ്ങനെ എനിക്ക് അങ്ങനെയാണ് എനി എനിക്ക് വേം രാവിലെ നേർത്താവും അങ്ങനെ ഒ ഒക്കെ ഒക്കെ ഓല് പോകുമ്പോയേക്കും ഒമ്പമണിആവുമ്പോയേക്കും പനരെ പോവും അപ്പൊ തന്നെ തന്നെ എല്ലാ പണികളും കയും പിന്നെ നമ്മളീ അടുത്തെന്താലും ചെറിയ പണിയക്കെ ഒക്കണ്ടാവളോ
ആ അത തന്നെ പിന്നെ അല്ലെങ്കി പിന്നെ ഈ ഞായറാഴ് ദസങ്ങളിൽന്ന് സ്കൂള ഇല്ലാത്ത സങ്ങളിലൊക്കെ നമക്ക് തന്നെ ഒരു മടിയായിരിക്കും ഇങ്ങനെ കഴിയാത്ത ദിവസങ്ങളൊക്കെ ആകുമ്പേ മറ്റേ നമ്മള് രാവിലെ എന്തെങ്കിലുമൊക്കെ ച് വെുണ്ടാക്കി വെക്കുവല്ലോനി അപ്പ എന്താണ നമ്മള വീട്ടിലുള്ള അനുസരിച്ച് ച് നമ്മള് ഫുഡ് ഉണ്ടാക്കി വക്കല്ലോ ഞായറാഴ്ച ആവുമ്പോ ചിലപ്പോ നമ്മള ആ ചിക്കൻ കൊ ഡ്ര അല്ലെങ്കിൽസാ വധാന നെയച്ചോറോ ബിരിയാണിയോ എന്തേങ്കലും വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ച്ചിങ്ങട്ടെ
ആഹ ആഹ് ആഹ ആഹ
ദൈ നിന്നാൽ അങ്ങനെയ ഓൺ ചെയ്യും
ആഹ ശരിയാണ്
ആ പിന്നെ ആ പിന്നെന്താണ് നിങ്ങളെ ഫ് ആഹ ഞാൻ ബീഫ് ചില്ലിക്കി വെച്ചിട്ടുണ്ട് അത് നല്ല സ്പെഷ്യലാണ് എനക്ക്ട്ടോ
ആഹ അല്ല മോ എടക്ക എടക്ക് പറയുന്നണ്ട് യൂട്യൂബിലൊക്കെ നോക്കിക്കാണ്ട് എങ്ങനെ ഉണ്ടാക്കി കൂട യൂട്യൂബിലൊക്കെ ബീഫ് കേ കാട്ടിലുണ്ട് അങ്ങനെ പക്ക ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ പറയുംന്നോട് ആ
ആഹ മക്കളിലേ പക്ഷെ ബീഫ് ചില്ലി ആക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് നല്ല ര
ആഹ ഉണ്ടല്ലേ ആഹ ആ ആ ആ ഉ അയികൊറ്റക്കക്കെ തിന്നാന ഇഷ്ടം അയ്ന് ചോറ് ല്ലാണ്ട് നമ്മള്ഇങനെ വെറുതെല്ലേ അങ്ങനെ എന്താണല്ല രസം നമ്മള് ചോറിൽ കൂടെ ആ അങ്ങനെ എങ്ങനെ കഴിക്കാനാണ്
ഉം അതുകൊണ്ട് പാത്ര ത്തിലൊന്നും ഉണ്ടാവല്ല
പക്ഷെ ആ ആ അതൊക്കെ അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കണം അല്ലേ നമ്മള് ചോറിന്റെ കൂടെ നേര് ഇത് തോന്നില്ല ആ
ആ ഒരു ട്രിപ്പ് ഇടും അ
ആ
അ അത് കഴിഞ്ഞിട്ട് നമ്മള് പിന്നെയും മമ്മുക്കും ഇത് കഴിഞ്ഞുണ്ടാവും ആ് എന്റെ കഴിയും അപ്പൊ ഞാനന്നെ പറയും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിട്ടേല്ലാറ ഞാൻ ആള് അങ്ങാടിന്ന് വരുമ്പോക്കും കാരണം കഴിഞ്ഞുണ്ടാവും അങ്ങനെ ന ആയി കോട്ടട്ട ഞാൻ വിളിക്കേ
ആ ആ ആ എന്നാ ശരി ഇന്നാ
ശരി ഉം